ഹലോ
ഹെലോ
ആ എന്തൊക്കെ വിശേഷങ്ങള്?
നല്ല വിശേഷം അവിടെയാ
ഇവടണ്ട് വീട്ടില്.
മഴയുണ്ടോ.
മഴങ്ങനെ ചാറിക്കൊണ്ടിരിക്ക്ണ് ണ്ട്
ആ ഛായൊക്കെ കുടിച്ചാ?
മ്മ് ഛായ കുടിച്ചു. കുട്ട്യേള് മദ്രസെ പോയി. രാവിലെ വല്യ മോൻ ട്യൂഷൻ പോയി.
ആ
രാവിലെക്കൊരു തെരക്കല്ലേ.
ആ എല്ലായിടത്തും തെരക്കല്ലേ.
ഇപ്പൊ സ്കൂളിട്ട് വരുമ്പോത്തിന്. മദ്രസെയിട്ട് വരുമ്പോത്തിന് സ്കൂൾക്ക് പോവരാവും കൂട്ടാനും തൊക്കെ ണ്ടാക്ക്ൻണ്ട്.
ആ തെരക്കെയ്രിക്കും ല്ലേ.
ആ അതെ. പിന്നെ അവിട് ഉം ഛായ കുടിച്ചെയ്
ആ
ഈ കുടിച്ചീലെ.
ഞാനിപ്പൊ ണീച്ചിട്ടുള്ളു ഇപ്പൊ പറഞ്ഞ കൊറച്ചേരായി.
ആ ആ.
ആഹ് ആ
എത്ര മക്കളാ
ഇന്റെ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല.
ഇല്ലേ, ആഹ് ശരി ചോദിക്കണോണ്ട് ഒന്നു വിചാരിക്കണ്ട അല്ല ഒരുവിതൊക്കെ. ഉള്ള ആൾക്കാർക്ക് പ്പൊ വിളിച്ചിക്ക്ണത്.
ആ
ഇഞ് ഇപ്പ ചോയ്ക്കണ്ടിയേരും കല്യാണം കഴിഞ്ഞിക്ണോന്ന്. പിന്നെ വീട്ടിലിള്ളോർക്കൊക്കെ സുഖം
അവു സുഖം. അവിടെ സുഖാണോ എല്ലാർക്കും?
ആഹ് സുഖാണ്. എന്ത വർക്കെയ്യ്ണ്?
ഞാനിപ്പ പഠിക്കുന്ന്യാ ഞാനിപ്പം പഠിക്ണെ പഠിക്ക്യാണ്. ഇപ്പ ഡി ഡിഗ്രിയാണ്.
ആഹ് ആഹ്.
അഹാ
നിങ്ങളെത്ര മക്കളാ?
ഇൻക്ക് മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ട്
പിന്നെ. വീട്ടിലാരൊക്കെണ്ട്?
വീട്ടില് ഏഹ് അച്ഛന അമ്മ അച്ഛമ്മ അച്ചച്ചൻ ഒരു അനുയത്തിയുണ്ട്
ഉം ചിറി വരാ. വടെ ഞാന് അസ് ഹസ്ബൻഡും മൂന്ന് കുട്ട്യേളും
ആഹ്
ഉമ്മ ഉപ്പൊക്കെ മര്ച്ചു.
ആഹ്
പിന്നെ ഇപ്പൊ കല്യാണം നോക്കിണില്ലാച്ചിട്ടേക്കാരല്ലേ
എന്താണ്
ഇപ്പ കല്യാണം നോക്ക്ണില്ലാച്ചിട്ടേക്കാരം ല്ലേ. ഡിഗ്രിയാകുമ്പോ ഇപ്പോ പതിനെട്ടായിട്ടുണ്ടാവൂല ലേ. ഇരുപതായി ലേ.
ആഹ് ഇനിയൂണ്ട് രണ്ട് കൊല്ലം കൂടെ ഇനിയൂണ്ട്. ഇപ്പൊ നാല് കൊല്ലാക്ക്യല്ലോ ഡിഗ്രി
ആഹ് ആഹ്
അപ്പം
ഒര് മോളന്നൊള്ളൂ?
ആഹ് രണ്ട് പേര്ണ്ട്.
ആഹ്
ആ
ചേച്ചിയാണ്?
ഉഉം ഞാനാണ് മൂത്തത്.
ആഹ് ആഹ് അനിയത്തി എന്താ പഠി എത്രീലാ പഠിക്ക്ണത്?
ഓളേഴ്ലാ. ഏഹ്. ഉം
കൊഴപ്പൊന്നും ഇല്ലല്ലോ അഛനും അമ്മക്കൊന്നും. ഉം പിന്നെ ഇന്നലൊക്കെ വെയിലേര്ന്നു. ഇന്ന് ഇങ്ങനെ മഴ പെയ്യിണ് ണ്ട്. ചെറുതായിട്ട്
കാണുമ്പം മടിയാവുന്ന്
ആഹ് അതെ
കോളേജ് പോവാനും തോന്നു ന്നില്ല മഴ കാണുമ്പം. പഷെ അറ്റൻഡൻസ് കൊർഞ്ഞേനെക്കൊണ്ട് എല്ലാരും നിർബന്ധായിട്ടും വരണംന്നാ പർണെ
അതന്നെ
ഉം
പിന്നെപ്പോ എന്തപ്പ സ്പെഷ്യലൊക്കന്ന്
ഇന്ന് ഞ ഞാൻ താഴേക്ക് എറങ്ങീട്ടേ ഇല്ല
ആഹ്
ഇപ്പൊ അങ്ങട്ട് നോക്കണം എറങ്ങീട്ട് തോന്നും ഒന്നെല് ദോശ ആയിരിക്കും അല്ലെല് ഇഡ്ലിയരിക്കും അവിടെ എന്ത സ്പെഷ്യൽ
ദോശന്നെ ദോശയും കടലോ കടലക്കറിം ഇണ്ടാക്കിരുന്നു കുട്യേള് കറ്യോന്നു ഇല്ല്യന്ന്ണ്ടെങ്കിലേ കഴിക്കൂല
ആഹ് ഹ ആഹ് ആഹ്
അപ്പൊ പിന്നെ ഇബര് ഇല്ലേ ഒന്നും കഴിഞ്ഞിട്ടില്ല ക്കെങ്ങനെ ഞ്ഞിട്ക്കും കെട്യോൻ പറിം ജ്ങ്ങനെ ഫോണില് ക കുത്തിര്ന്നിട്ടാണ് അന്നെ നേരം വെക്ണ് പണ്യാള് ന്ന്
അയ്ല് പ്പ അമ്മക്ക് ഇങ്ങനെ ഓരോന്ന കാണാനുംതും ഒക്കെ ആവ്മ്പോ ഇഷ്ടം പോലെ ണ്ടാവും ചെയ്യും എ ന്ന് വേ വേറെന്തെങ്കിലും ബിസ്നസ്സ് ല് ണ്ടോ
എന്തോണ്
വേറെന്തേലും ബിസിനസ്സ്ണ്ടോയ്ക
ഇല്ല ല്ല ഞാനിപ്പൊ പ ഠിച്ചോണ്ട്ക്ക ആയ്നെ കൊണ്ട് പ്പം അങ്ങനെയൊന്നുല്ല
അല്ലേയ് ഓൺലൈൻല് ബിസിനസ് പ്പൊ ഒരുപാടൊക്കെണ്ട് അപ്പൊ അതിലെന്തേലുംണ്ടോ ചോയ്ക്ക
ആഹ് അങ്ങനെ അമ്മൊര് തില് ഡ്രെസ്സിന്റെത് നോക്കിര്ന്ന്
ആഹ് ആഹ്
അപ്പം ഓൺലൈന് ഓൺലൈനായിട്ട്
ആഹ് ആഹ്
അപ്പം അത് ചെയ്യ്ന്ന്ണ്ട് പിന്നെ എന്റെരു കസിന്ണ്ട്
ആഹ്
അവര് ത്ങ്ങനെ ബില്ലാക്കുന്നു അപ്പതില് ഹെൽപാക്ക്ണ്ട്
ആഹ് ആഹ്
ഉം അങ്ങനെ
ഞമ്മ ക്കെന്തേലൊക്കെര് ജോലി ണ്ടെങ്കി ഞമ്മക്കൊരാവശ്യത്തിനേ
ആഹ് ശെര്യാ
ക്യാഷ് ണ്ട്ന്ന്ണ്ടെങ്കില് പ്പ ങ്ങനെക്കോരോ ബിസിനസ് വന്നതോണ്ട് ഞമ്മക്കൊരു സന്തോഷാവും ചെയ്യും
ആഹ് അതെ
ഇല്ലാ ആയെന്നെ ന്തേലും പഠിച്ചതാക്കിയാല് അവനാൻക്ക്ന്ന്ള്ള ഒരുതല്ലേ ഡ്രസ്സിന്റെ എങ്ങനെ ത് അർഞ്ഞാല്
ഡ്രസ് ആഹ് ഡ്രസ്സിന്റത് മറ്റേ സാരില്ലേ
ആഹ്
സാരി പിന്നെ ഏഹ് മാല അങ്ങൻത്തെല്ലം
ആഹ് ആഹ് അങ്ങൻത്തെ ങ്ങനെ ഒം ന്താ ഓഡ്റ് വരുമ്പോ കൊട്ക്കേ അങ്ങനേണ്
ആഹ് ഓഡ്ർ വരുമ്പോ കൊടുക്ക അഹ് അങ്ങനെ
പിന്നെ
പിന്നെ
വേറെന്ത
വേറെന്തെല്ലാ
ഉം
കൊ കൊറയില്ല കൊറ്ച്ചെ ഒള്ളൂ.
ആഹ് ഞാനും എസ് എസ് സി വരെ പോയിറ്റൊള്ളു പിന്നും പഠി ക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഇനെപ്പോ ഇമ്മാക്ക് വയ്യാണ്ടായി. അങ്ങനെ ഒക്കെ കൂടായിട്ട്. അങ്ങനെ ഒക്കെ കൂടെ ആയിട്ട് പിന്നെ പോയില്ല.
ആഹ്
പിന്നെ
അച്ഛന് ഇപ്പം കോൺട്രാക്ടർാണ്
ആഹ്
ഹസ്ബൻഡ് പണിക്ക് പോവുന്നുണ്ടോ
നാട്ടില് വന്നിക്ക്ണു. ഇപ്പ ഇവിടെ ഇല്ല എന്ത അങ്ങാടിക്ക് പോയതാണ്
ആഹ്
ഉച്ചക്കേശ ക്ലാസ്സ് രാ അതോ രാവിലെ മുതൽ ഉച്ച വരെ എങ്ങനെയാണ് വൈകുന്നേരം വരെ ഇണ്ടോ
ഏ ഞങ്ങൾക്ക് രാവിലെ മുതൽ ഉച്ചവരെ ഒള്ളൂ ഒരു രണ്ട് മണിവരെ. ചെൽപ്പം എന്തെങ്കിലും അസൈൻമെന്റ് ഒക്കെ തന്നിണ്ടെങ്കിൽ ചിലപ്പോ അത് പിന്നിം നീടും
ആഹ് വാണ്ട
വാണ്ട ഹ്
എന്നെ പിന്നെ കുട്ട്യേൾക്കും അവിട്ന്ന് ചോറ് കിട്ടതെന്നെണ്.
കുട്ട്യേൾക്ക
ആഹ് സ്കൂൾ ന്നെ
അഹ്ആഹ ആഹ സ് ഫുഡ് ആഹ
പിന്നെ ചൂട് കൊടുത്താന്നെ അവർക്ക് ഫുഡ് കഴിക്കും ചെയ്യാ മീനോട് പറയും ഇബെട്ന്ന് ചോറ് കൊണ്ടോട്ടേ എന്നൊക്കെ ചോദിക്കു ഞാൻ വേണ്ട വറല്ല കൂട്ടാൻ കൊണ്ടോവും രാവിലെ എണീക്കാനാണ് മടി മദ്രസ ഉള്ള കാരനെ. പിന്നെ
പിന്നെ
അങ്ങനെ ഒക്ക്യാണ് ഏ ഇല്ലെയ് ഇല്ലെയ് ഓര് വര്ണം ന്നുണ്ടെങ്കില് നീ ഒമ്പത് മണിയാവും.
ഒമ്പതാവ അല്ലേ
ഉം പ്പോത്തിനു സ്
അപ്പ അത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോ അങ്ങനി ഈ സ്കൂളിലേക്ക് പോകേണ്ടി വരും ലെ ഫുഡ ഒക്കെ സമയം ഉണ്ടാവോ
ഫുഡ് രാവിലെ കഴിക്കാണെങ്കിൽ കഴിക്കും വന്നാാല ഒന്നും ചെല്പ്പോം ചായ ഇണ്ടെങ്കി ഒന്ന് ചോദിക്ക അങ്ങനെ കുടിക്കുംന്നല്ലല്ല കൂടുതലൊന്നും കുടിക്കൂല
ആഹ് ഫുഡ എല്ലയോ ഉച്ചക്കുള്ള ഫുഡ് എല്ലാം
ഇല്ല ഫുഡ് ആയിട്ടില്ല വെക്കണം കുട്ടികളൊക്കെ വരുമ്പോത്തിന അല്ലേ അപ്പ ഇനി കുറച്ച് പക്ഷെ ഞാനങ്ങനെ വെക്കും
പാത്രങ്ങളൊക്കെ കഴുകി കുട്ടികൾക്ക് കൂട്ടാൻണ്ടാക്കിട്ടൊക്കെ
ആഹ് അത് പെട്ടെന്ന് കഴിയല്ലോല്ലേ
ആഹ് ആഹ് ചോറൊണ്ട് തീ മട്ടു ബാക്കിയൊള്ള പണിക്കെങ്ങനെ കൊടുക്കും.
ആഹ് ആഹ്
ഇനിപ്പൊ വൈകുന്നേരത്ത് ഇന്ന് മീ മേടിക്കണില്യാച്ചിട്ടാ ചിക്കെനെന്തേലും മേടിക്കാലോ വെച്ചിട്ടാണ്.
ആഹ് ആഹ്
ഉം പിന്നെ എന്നാ ശരിട്ടില്ലേ ഞാ വിളിക്കൊണ്ട്.
ആഹ് ഓക്കേ ഓക്കേ
ഉം ഉം